ഹലോ ആഹ് കേക്കാമെടാ
ആഹ് കേൾക്കാം
ഉം ഏഹ് ഊണൊക്കെ കഴിഞ്ഞോ?
ആഹ് ചോറൂണെല്ലാം കഴിഞ്ഞു ടി വി കാണുന്നു.
ഉം സീരിയല് ആണോ
ഏയ് സീരിയലൊന്നും കാണില്ല സിനിമ
തിയേറ്ററി പോയി കാണത്തില്ലേ
തിയേറ്റർല് ഞങ്ങള് പോവാറില്ല.
ഉം വീട്ടില് ആരെക്കെ ഉണ്ട്.
ആ വീട്ടില് അച്ഛനമ്മ, അനിയത്തി
ആ എന്തെടു ക്ക്ന്ന്
ആ ആ ഞാൻ പഠിക്ക്യ ആ പിന്നെ
ആ ആ അട്ത്താണോ ദൂരയാണോ
അട്ത്തന്നെയാ
ഉം
അ
അനിയത്തി എത്രർലാ.
ആള് പത്താം ക്ലാസ്സ്ല്
ആ എന്റെ മൂ എനിക്ക് രണ്ട് മക്കള് മോള് പത്തില് ഉം. മോന് ആറില്
ആ ആ ആ
ഉം
എന്ത് ചെയ്യ്ണ്. ഫുഡ് കഴിച്ചോ
ഇല്ല മോനെ കഴിച്ചില്ല, കഴിച്ചില്ല
ആ ലേറ്റ് ആയിട്ടാണോ കഴിക്ക്ണേ
അൽ ആ അല്ലല്ല നേര്ത്തെ കഴിക്ക്ന്നേ ചേട്ടൻ ആ അങ്ങോട്ട് എറങ്ങി നമ്മടെ കുടുംബാമ്പലത്തി വാർഷികുവാ തിങ്കളാഴ്ചെ അന്നേരം അതിനൊര് മീറ്റിങ്ങുണ്ട്
അ ആ ആ
ആ അതിന് പോയിട്ട് വന്നില്ല
വാർഷികത്തിന് പരിപാടികളെക്കെ ഇണ്ടാവ് ലെ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് വാർഷികത്തിന് ഞങ്ങടെ എല്ലാ വർഷും ഞങ്ങടെ കൈകൊട്ടി കളിയുണ്ടായിരുന്ന് ഇപ്രാശ്യം മോളക്ക പത്തിലായത് കൊണ്ട് കൈകൊട്ടി കളിക്ക് എറങ്ങിയില്ല ഭക്തി ഗാനപ്പാട്ടുണ്ട്
ആണല്ലേ
ആ അത് ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ചയാ പൊങ്കാലയുണ്ട് പിന്നെ കുത്തിയോട്ടച്ചവിട്
ആ ഇതൊക്കെ ആദ്യയ് ഇതക്കെ ആദ്യായിട്ടാ ഞാൻ കേക്ക്ണേ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞെ ഇതൊന്നും കേട്ടിട്ടില്ല
അ ആ ഫോണ് യൂട്യൂബിലക്കെ അടിച്ച് കൊടുക്കാണെങ്കി കുത്തിവട്ട ചവിട്ട് ന്റെ ഒക്കെ കാണിക്കുവല്ലോ
ആ നോക്കി
ഉം ഉം ആ അപ്പ അതിന് അതിന്റെയേക്കെ കാര്യങ്ങള് പറയാൻ വേണ്ടി ഇന്ന് കമ്മറ്റി വെച്ചേക്കുവാ ഞാൻ മറ്റേ ഞാനും കൂടെ പോന്നേനു മോള് നാളെ ട്യൂഷനുണ്ട്
ആ ട്യൂഷന് പോവ്ണ്ടല്ലേ
ആ നാളെ ട്യൂഷനുണ്ട് നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠത്തവില്ലല്ലോ സ്കൂളിൽ
ആഹ് നാളെ ശനിയാഴ്ച ആയതോണ്ട്ല്ലൊ ല്ലെ.
ആഹ് അതോണ്ട് മോള് പഠിക്ക്ന്ന്. മോന് അവർടെ അച്ഛൻ്റെ കൂടെ പോയി.
ആഹ് ആഹ് ആഹ് പരീക്ഷൻ്റെ വല്ലതു ആയൊ. പത്താം ക്ലാസാര് - പഠിക്ക്ണാൾക്ക്
ആഹ് ടൂട്ടാറി ആഹ് പരീക്ഷ ഒണ്ടായിര്ന്ന്.
ആഹ്
ടൂ ട്ടാറിയ അവര് ചാപ്റ്റർ ങ്ങനെ തീരുന്നെ അൻസരിച്ച് ടെസ്റ്റ് പേപ്പറ് നടത്തിയാര്ന്ന്.
അഹ് ആഹ് ആഹ്
ആഹ് അതിന്റെ പിന്നെ അതിന്റെ പേരൻസ് മീറ്റിംങ്ങ്ന് ഞങ്ങളെ വിളിപ്പിച്ചായിര്ന്ന്. ഞങ്ങളെ വിളിച്ചിട്ടാ പേപ്പറ് തന്ന്. കൊഴപ്പൊല്ലാ പഠിക്കും. പനിയാമോളെ എല്ലാർക്കും.
ആഹ് സൗണ്ടൊക്കെ മാറിയിരിക്
ആഹ് എല്ലാർക്കും പനിയാ. പുള്ളാർ ആദ്യേ പുള്ളാർക്ക് രണ്ടിന്നു ആഹ് വയ്യാതെ വന്നെ സ്ക്കൂളി പോമ്പഴേ
ആഹ്
സ്ക്കൂളി പോയ അങ്ങനെ അവ്ടുന്ന് പനി കൊണ്ടുവന്ന്. ഞങ്ങക്ക് എല്ലാർക്കും പനിയായാ ര്ന്ന്.
അപ്പം ഇന്നെന്താ ഭക്ഷണം, കറിയൊക്കെന്താ വെ
കറി ഞാ രാവിലെ ഇടിയപ്പൊം മൊട്ടകറിം ഒണ്ടാക്കി. പിന്നെ പയറ് മെഴുക്ക് വരട്ടി, തീയ്യല് വെച്ച്. പിന്നെ ഒണക്ക മീൻ വറ്ത്ത്.
പനിയൊക്കെയിട്ട് മീനക്കെ കൂട്ടൊ?
ഇല്ല മോനെ ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് ആഹാരത്തിനൊരു ടേസ്റ്റും തോന്നിക്ക്ന്നില്ല. ഇവർക്ക് പിള്ളേർക്കും ഏഹ് ഹസ്ബെൻ്റിനും ചോറ് കൊണ്ടുപോണം.
ആഹ് ജോ
ഉം. ആഹ് അന്നേരം അമ്മക്ക് വെക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലൊ. മോക്ക് ഏഴുമണിയാവ്മ്പം പോണം. മോന് ഒമ്പതരക്ക് പോണം. ഹസ് ബെൻ്റ് എട്ടരയ്ക്ക് പോകും. അപ്പ എട്ടര ആയപ്പം ഞാനും കൂടെ പോയാര്ന്ന്. ഞാ ആശ്
അതെന്തായിരുന്ന് അറിയൊ ഏഴ് മണി ക്കേ പോവോ. ദൂരെയാണൊ പഠിക്ക്ണെ?
രാവിലെ ട്യൂഷനൊണ്ട്. ഏഴര ഒട്ട് ഒൻപതര വരെ. ഒൻപത് മണി വരെ. ആഹ് ആഹ് അപ്പം ചോറും ഏഹ് കാപ്പിയെല്ലാം ഏഴുമണി ആ വ്മ്പഴത്തേക്ക് അമ്മള് റെഡിയാ ക്കണം.
ഉം ഉം
ആഹ് അങ്ങോണ്ട് ജോലിയങ്ങ് രാവിലെ കഴിയും.
പനിയായിട്ടപ്പൊ ആശുപത്രിയിലൊന്നും പോയില്ലെ?
പോയി മോനെ ഇന്ന് ഞാന് എട്ടരയായപ്പം ചേട്ടന്റെ കൂടെ അങ്ങ് പോയാര്ന്ന്.
ആഹ് മര്ന്ന് കിട്ടീല്ലെ?
മര്ന്നൊക്കെ കിട്ടി. അപ്പം ഈ ചൊമക്കുമ്പം നെഞ്ചിനാത്തൊര് വേദനയുണ്ട് അന്നേരം പറഞ്ഞ് ആന്റിബയോട്ടിക്ക് തന്ന് അത് കഴിച്ചു കൊറവില്ലെങ്കി എക്സ്റേ എട്ത്തിട്ട് ചെല്ലാം പറഞ്ഞ്. ഉം അതോണ്ട് എനിക്ക് വായിക്ക് രുചിയില്ലാത്തോണ്ട് ഇങ്ങനെ ബ്രെഡ്‌ ഡ് വാങ്ങിച്ചു വെക്കുവാ വെഷക്കുവാന്നെ അതേലെ അങ്ങനെ ഒരെണ്ണം തിന്നും.
ആഹ് ആഹ് നല്ലതാ കഞ്ഞി ഒക്കെ കുടിച്ചാ മതി
ആഹ് ഉച്ചക്ക് കഞ്ഞിയായിരുന്നു കുക്കറിന കത്തിട്ട് കഞ്ഞി വെച്ചിട്ടായിരുന്നു ആശുപത്രി പോയെ
ആ ഹ് ആഹ് ജോലിക്കൊന്നും പോണില്ല ഹൗസ് വൈഫ് ആണ്
ആ ന്ന് മോളെ എപ്പളു വീട്ടി വേറെ ആരും ഇല്ലല്ലോ ഞാനും മക്കള് രണ്ടു പേര് ഹസ്ബൻഡ് വേ ഒള്ളൂ. ഹസ്ബന്റ് ദുബായിൽ ആയിരുന്നു ദുബായീന്ന് വന്നിട്ട് ഇപ്പം രണ്ടു മാസം ആകുന്നു
ആണല്ലേ
ആഹ് പിന്നെ നമ്മള് ഇവിടെ ട്ടേലും പോയ ഈ പുള്ളാര് സ്കൂളി ന്നൊക്കെ വരുമ്പോ ആളില്ലല്ലോ വീട്ടി
ആ അതുകൊണ്ട് എങ്ങും
ആ അതുകൊണ്ട് എങ്ങും ജോലിക്ക് എങ്ങും വിടത്തില്ല നമ്മക്ക് പോവാന പോവാനൊക്കത്തില്ലല്ലോ ആഹ്
പിന്നെന്താ നിങ്ങള് കിടക്ക്ണ ഒക്കെ എപ്പഴാ
ഇനിയും കെട ഇന്ന് ഇനി ഒരു സമയം ആകും നാളെ പുള്ളാർക്ക് മോന് പോവണ്ട
മോക്ക് രാവിലെ പോണം ഞാനിപ്പം വിളിച്ചേ കഴിഞ്ഞെങ്കിൽവരാൻ പറഞ്ഞ്
ആഹ് അപ്പൊ
ആഹ് മോള് പഠിക്ക്ന്ന് മോള് പഠിക്കുന്നു മോനാന്ന് അവരുടെ അച്ഛന്റെ കൂടെ പോയി
ആഹ്
ഉം ഇഞ്ഞ് അച്നും മോനും കൂടെ വരത്തുള്ളൂ
കുറച്ചൂടെ കഴിഞ്ഞാ ശനിയാഴ്ച്ച സ്പെഷ്യൽ ക്ലാസ് ഒക്കെ തുടങ്ങില്ലേ പത്താം ക്ലാസ്സ് അല്ലെ
ആഹ് ആന്ന് ഇപ്പ ഇനി ട്യൂട്ടോറിയലൊക്കെ ജനുവരിം ജനുവരി തുടങ്ങുന്ന് പറയുന്നകേട്ടു നൈറ്റ് ക്ലാസ്
ആഹ്
ആ പേരൻ സ് മീറ്റിംഗ് കൂടിയപ്പ പറഞ്ഞു ജനുവ ജനുവരി ഫെബ്രുവരി നൈറ്റ്‌ ക്ലാസ് തുടങ്ങുന്ന്
ഉം ഉം
മഴേ ണ്ടായിരുന്നോ അവിടെ ക്കെ
ആഹ് ഇവിടെ ഇന്ന് മഴ പെയ്തു ഒരു മൂന്നാല് ദിവസൊക്കെ വെയിലായിരുന്നു ഇപ്പം മഴ പെയ്തു ഇന്ന് മഴ പെയ്തു ഇപ്പൊ കൊഴപ്പയില്ല ട്ടോ
ഇവിട ഇന്ന് നല്ല വെയിലായിര്ന്ന്
ആണോ
ഉം ആഹ് ഇന്നലെയൊക്കെ മഴയായിരുന്നു ഇന്ന് ഞാൻ ആശുപത്രീ പോയിട്ട് വന്നതാ ഇത് യൂണ് ഇവര്ടെ യൂണിഫോ ഫോമൊക്കെ കഴുകിയത് ഒണങ്ങി കിട്ടി പ്പൊ അയിന് രാവിലെ എ ട്ടരയ്ക്ക് പോയപ്പോ അവിടെ ഭയങ്കര തെരക്കാ ഇപ്പ എല്ലാം പനിക്കാരല്ലേ പനി ആഹ് അതുകൊണ്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ തെരക്കാരുന്നു എട്ടരക്ക് ചെന്നിട്ട് ഞാനിവിടെ പതിനൊന്നര കഴിഞ്ഞു വന്നപ്പം
ഗവൺമെന്റ് ആശുപത്രിയാണോ
ആഹ് ഗവർമെന്റ് ആശുപത്രി ഇപ്പം ഗവൺമെ ന്റാശുപത്രീലൊക്ക നല്ല ആഹ് മരുന്നൊക്ക നല്ലതാക്കിയില്ലേ ഇപ്പ സൗവര്യോണ്ട് നമ്മള് ആഹ് നം ടോക്കൺ അനുസരിച്ചാ വിളിക്കുന്നത്
ആഹ് ഞങ്ങടെ ഇവിടെയും ഞങ്ങളൊ ക്കെ പോണതും ഗവൺമെന്റ് ആശുപത്രീ തന്നെയാ നല്ല ഡോക്ടേഴ്സും നല്ലതാണ്
നിങ്ങടവിടൊക്കെ ഇപ്പ ഈ ആധാറും ഫോണും നമ്മള് ഫോൺ നമ്പര് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആധാറുവായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ടോ
ആശുപത്രിയിലോ അതില്ലാന്ന് തോന്നുന്നു
ആഹ് ഇവിടെ ഞങ്ങള് ഒക്ടോബറ് തൊട്ട് അങ്ങനായിരുന്ന് നമ്മള് ചെല്ലുമ്പോ അമ്മളോട് ആഹ് ആധാറ് കൊണ്ട് ചെല്ലാൻ പറയുവായിരുന്ന് എന്നിട്ട് നമ്മള് ആധാറ് കൊടുക്കുമ്പം പിന്നെ നമ്മുടെ ഫോൺ നമ്പര് ആധാറുവായിട്ട് ലിങ്ക് ചെയ്തയാന്നെങ്കി അത് നമ്മള നമ്പര് പറഞ്ഞു കൊടുത്താ മതിയാ
ആഹ് ആഹ് ആഹ്
ആഹ് ഒരു വട്ടം ചെല്ലുമ്പോ ആധാറ് നമ്മള നമ്പര് ആധാർ നമ്പരക്ക പറഞ്ഞു കൊടുക്കാങ്കി നമ്മള ഫോണിലൊരു മെസ്സേജ് വരും ആഹ് അങ്ങനെ പിന്നെ പിന്നെ പോകുമ്പോ നമ്മക്ക് ആധാറ് വേണ്ട
ഓഹ് ആണല്ലേ അങ്ങനെയാണല്ലേ അങ്ങനെ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ
ആഹ്
പിന്നെ നാളെ ശനിയും ഞായറൊക്കെയല്ലേ പുറത്തൊക്കെ പോവോ നിങ്ങള് പിള്ളേരേം കൊണ്ടൊക്കെ
ഇല്ല മോളെ ഇപ്പൊ ഈ മോള് ഇപ്പ നാളെ അങ്ങ് പോവത്തില്ലേ രാവിലെ മോളങ്ങു പോവും പിന്നെ നാള അ വീട്ടീന്ന് അമ്മയും ആങ്ങളേടെ മോനും കൂടി ഇങ്ങോട്ട് വരും
ആഹ് ആഹ് ചെറിയ കൊച്ചാണോ
ഇല്ല നാലു വയ മൂന്നേ മുക്കാ വയസ്സ് കഴിഞ്ഞു
ആഹ് ആഹ്
അംഗൻവാടീ പഠിക്ക്ന്ന് അപ്പൊ നാളെ അവി ഇവിടെ കുടുംബത്തെ വാർഷികോം കൂടെ ആയത് കൊണ്ടേ അമ്മെയക്ക അതിനും കൂടെ വരുവാ അന്നേരം ഇനി തിങ്കളാഴ്ച കഴിഞ്ഞേ പോവത്തുള്ളൂ
ആഹ് വാർഷികം കൂടാൻ വരുണ്ടല്ലേ
ആഹ് ആഹ്
ഉം ഉം പിന്നെ സിനിമക്കൊക്കെ പോവോ നിങ്ങളും
സിനിമായി കൊക്കെ ഇവത കുഞ്ഞിലെ പോയിട്ടുണ്ട് പിന്നെ പോയിട്ടില്ല.
ആഹ് പോവാൻ താല്പര്യല്ലേ.
പോവാനൊക്കെ ഇഷ്ടവാ മോളെ ഉമ്മക് എങ്ങോട്ടും ഇറങ്ങാൻ ഒരുകൂട്ടം ബുദ്ധിമുട്ടാ. ബറെ അച്ഛന ആദ്യം അബുതാബിലായിരുന്നു പിന്നെ അവിടുന്ന് വന്ന്. കൊറ കുറച്ച ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ ദുബായിലോട്ട് പോയെ. പിന്നെ നമ്മള ഈ ഒറ്റയ്ക്കെ ഉള്ളതോണ്ട് ഞാനീ പിള്ളാരെയും കൊണ്ട്ങ്ങും തിയേറ്ററിൽങ്ങും പോവതില്ല.
ആഹ് ആണല്ലേ.
ആന്ന് ആന്ന് ആളില്ലാത്തോണ്ട്. പോണോന്നൊക്കെ പറഞ്ഞിരിക്കുവ മോന് അവന്റെ. കുഞ്ഞിലെ ആഹ് തിയേറ്ററിൽ പോയിട്ടുള്ളത്.
ഇവര് കൂട്ടുകാരുടെ കൂടെയൊക്കെ പോവല്ലേ.
ആഹ് കൂട്ടുകാരി ഇവിടെക്കെ ഉള്ളരെയ ഞങ്ങൾ ഇവിടെ. കുറച്ച് നമ്മളെ ഇവിടെല്ലാം ബന്ധുക്കാരാ അപ്പുറം ഇപ്പറം എല്ലാം.
ആഹ്
ആഹ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ പ്ലാൻ ഇടും. സ്കൂൾ അടയ്ക്കുമ്പോ നമ്മുക്ക് അയിന്റെ വളം കാണാൻ പോണം അല്ലെങ്കിൽ നമുക്ക്. സിനിമാക്കെ കറങ്ങാനും ഒക്കെപ്പ പക്ഷെ സമയം ആവുമ്പോ ആർക്കും ആർക്കും ഒക്ക ഒക്കത്തില്ല.
ആഹ് അതിപ്പോ ഞങ്ങ ഇപ്പോ കൂട്ടുകാരൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും പ്ലാൻ ചെയ്യും ഒരു സ്ഥലത്ത് പോകാം വണ്ടർലയില് പോവാ. മൂന്നാർ പോവാ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ ഓരോ സമയം സമയം എത്തുമ്പോൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിയും.
നമ്മക്ക് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞഞ് നമ്മക്ക് ചേട്ടനൊക്കെ കാറുണ്ട്.
ഉം
ചേട്ടനും കാറുണ്ട് അതിന്റെ ഇപ്പുറത്തെ ചേട്ടന്റെ മോനും കാറുണ്ട് അങ്ങനെ നമ്മള് ആഹ് കാറ് രണ്ട് കാറും കൊണ്ടൊക്കെ പോവാ. ആഹ് നമ്മുക്ക് ബീച്ചിലും ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ നടക്കത്തില്ല ഒന്നും.
ഉം ഉം നിങ്ങൾക്ക് ബീച്ചൊക്കെ വളരെ ദൂരയാണോ അടുത്താണോ.?
അടുത്താ മോളെ എന്നാ ശരിയടാ.
ആഹ് ഉം സമയം പോയത് അറിഞ്ഞില്ല. ഇവളെ അമ്മയും വിളിക്ക്ണ്ട് എന്നാ പോട്ടെ ഞാൻ
ആഹ് ശരി.
ശരി.